ആഹ് കേൾക്കുന്നില്ലേ?
ആഹ് കേക്കുന്നുണ്ട് ഞാൻ പറയുന്ന കേക്കുന്നുണ്ടോ?
ഉണ്ടുണ്ടുണ്ട്
ആ എന്താ വിശേഷം
പ്രത്യേകിച്ചൊന്നുല്ല അങ്ങനെയൊക്കെ ഇരിക്കണു അവിടെന്നാ ഒണ്ട് വിശേഷം?
ഇരിക്കണു ഇവിടേം ഇങ്ങനെ ഇരിക്ക്ണു മ് വീട് എന്താ വീടിന് ചുറ്റും വയ അല്ലേ ആ ഞാൻ ഒരു മൂന്നു മണി മൂന്നരയൊക്കെ മ് മൂന്നര ആയപ്പോഴത്തേന് വന്ന് വന്ന് പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു സ്കൂട്ടി പഠിക്കാൻ പോയി
ആഹ് കെടന്ന് കാണും കേറി
കിടന്നേന്നു കിടക്കാനൊന്നും സമയം കിട്ടില്ല പിന്നെ വൈകുന്നേരം സ്കൂട്ടിയൊക്കെ പഠിച്ചിട്ട് വന്ന്
ആഹ് വയലല്ല ആദ്യൊക്കെ പണ്ടൊക്കെ വയലായിരുന്നു ഇ പ്പം ചുമ്മാ ചേമ്പും താള് പണ്ട് വായലായിരുന്ന് ഇപ്പൊ ചുമ്മാ ചേമ്പുംന്താള അവിടെ അവർക്ക് ഒത്തിരി മുതലുണ്ടെ അതുകൊണ്ട് അവര് കൃഷി ഒന്നും ചെയ്യണില്ല അവർക്ക് ഇതൊക്കെ ചുമ്മാ കിടക്കുവ അതുകൊണ്ട് നമ്മ ത് ഭയങ്കര ദോഷ്യമാത ആൾക്കാര് വേസ്റ്റിട്ടിട്ട് പോവേ
ഓഹ് ആഹ് ആഹ് അത് ശരിയ നിങ്ങടെ വസ്തുവല്ലേ?
നമ്മുടെല്ല നമ്മള മൊത്തം ഒരു ഇരുപത്തഞ്ച് സെന്റേ ഉള്ളു ബാക്കി വേറെ ആൾക്കാരുടെയാ അവർക്ക് ഇഷ്ടംമാരി മുതലുണ്ട് അതോണ്ടവര് നോക്കൂല
ആഹ് ആഹ് എത്രയുണ്ട് മൊത്തത്തി അപ്പം?
നമുക്ക് അറിയാൻ പാടില്ല ഒത്തിരി അങ്ങോട്ടും അപ്പറേ ഇത്രേ ഉണ്ടല്ലോ പിന്നെ മക്കക്കൊക്കെ വീതം വെച്ച് കൊടുത്ത് മ മക്കക്ക് വീതം വെച്ച് കൊടുത്തേക്കുവ അപ്പം അവര്ക്ക് നമ്മുക്ക് കൊടുത്ത നമ്മള് സൊത്ത് കൊടുക്ക് കൊടുത്തവർക്ക് അവര് പെണ്ണുങ്ങക്ക കൊടുത്തിന് പെണ്ണുങ്ങ ഇവിടൊള്ളതല്ല അവർക്ക് ഇഷ്ടം മാതിരി ഒണ്ട്
ഉമ് ഉമ് ഉമ് അങ്ങനുള്ളടത്തൊരു കുഴപ്പ
ആഹ് പിന്നെ അവർക്ക് ഈ വുള്ള മണ്ണിട്ട് നികത്തുള്ളവർക്ക് വിറ്റുപോകൂല്ലേ ആ മണ്ണിടാൻ സമ്മതിക്കില്ല നിലവല്ലേ നിലവാകുമ്പോം മണ്ണു കേസ് ആവല്ലോ ആ അവ ഒത്തിരി സ്ഥലത്തൊക്കെ പോയി റിപ്പോർട്ട്‌ ഒക്കെ കൊണ്ട് അപേക്ഷയോകെ കൊണ്ടേ
ഓഹ് അത് ശെരി അതിപ്പോം പരിസ്ഥിതി സംരക്ഷിക്കുന്ന കാര്യ ആയോണ്ട് ഇപ്പൊ അങ്ങനെ ചെയ്യത്തില്ലല്ലോ
ആഹ് ഞാൻ ഒരു ദൂഷ്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഈ വേറൊരു ഒരു കുഴപ്പമില്ല എന്ന് വെച്ചാൽ ആ ഈ അടുത്തടുത്ത വീട് വരുമ്പളാ ഭയങ്കര പാടല്ലേ
ആഹ് പാടാണ് പാടാണ് അത് അടുത്തടുത്ത് വരുന്നത് ഭയങ്കര പാടാ
ഒന്നും സംസാരിക്കാൻ പോലും മര്യാതക്ക് പറ്റൂല്ല അങ്ങ അങ്ങല്ല ഇപ്പോയെ വീട് പ്രൈവസി ഇല്ല ആ ഇതിന്നെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയില്ല നമ്മള സംഭവങ്ങളൊന്നും
ആ നമ്മുടെ വീട്ടിലിരുന്ന് ഒന്നു പറയും അതവര് കേക്കും അത് വേറെ രീതിയിൽ വേറടത്ത് ചെന്ന് പറയും അങ്ങനത്തെ കൊറെ കുഴപ്പങ്ങളാ
കുറേ ദൂര വീടിരിക്കുന്നെ
ഓഹ് അത് ശെരി
ബാക്കിലേക്ക് ആയത് നമ്മള് ഇരുപത്തഞ്ച് സെന്റ് കഴിഞ്ഞിട്ടാണ് അവ ബാക്കിയുള്ള വീട് അങ്ങനെ സൈഡിക്കൂടെ റോഡ് ഉണ്ട് അ ചെറിയ റോഡ് ഇണ്ട് ആഹ് റോഡി കൂടെ പോ ആൾക്കാര് പോയി അപ്പ അപ്പുറത്തെ ഈ നിരത്തിന്റെ അപ്പുറം പോണം അവർ വീട്ടിക്ക് പോണങ്കിൽ രണ്ട് വീട് ഞങ്ങൾ രണ്ട് വീട് അടുത്തടുത്ത് ഇരിപ്പോള്ളൂ
എളിപ്പോളും മെയിൻറോഡല്ലേ അപ്പൊ എല്ലാ സൗകര്യങ്ങളും ഒക്കെ നല്ലതായിരിക്കുല്ലോ വണ്ടി
സൗകര്യ ആഹ് നമുക്ക് റോഡ് വീട്ടന്നിറങ്ങിയ ബസ്സിലക്കയും ഒക്കെ എങ്ങോട്ടു വേണേ പോകാം
ഓഹ് അതോണ്ട് എളുപ്പണ്ട് പക്ഷെ എനിക്കുണ്ടല്ലോ എനിക്കാണെങ്കിൽ ഇങ്ങനെ പ ഇങ്ങനെ റോഡ് സൈടൊന്നും ഇഷ്ടല്ല എന്നുവെച്ചാ റോഡിന്ന് കുറച്ചു ഒരു ഇിച്ചിരി ഒന്നു താഴോട്ട് ആ റോഡിന്റെ ആ ഒരു സൗണ്ട് ഒന്നും കേക്കാതെ ഇച്ചിരി താഴ്
നമ്മുടെ വീടക്ക് ഇറങ്ങിയയിരിക്കണം അതൊണ്ട് നമുക്ക് റോഡിന്റെ ഒരു ദൂഷ്യോം ഇല്ല വീട്ടിനറങ്ങിയാ നമ്മള് ആഹ് അത് കുറച്ച് മുമ്പോട്ട് അങ്ങനെ മുറ്റം നീളത്തിലുണ്ട്
ആ വണ്ടി പോകുന്ന സ്
റോഡ് അതുകൊണ്ട് ഇല്ല ഇല്ല അങ്ങനെ കേക്കൂല ഇവിടെ അതുപോലെ നമ്മടെ വീട് ആ ശല്യം ഉണ്ടാകുന്നൊർത്ത തന്നെ നേരത്തെ തന്നെ വീട് പുറകോട്ട് ഇറുകി വെച്ചേക്കുവാ ആ മൂന്നാല് തെങ്ങിൻ തൈ തെങ്ങിൻ തൈയും കണ്ട് ഇങ്ങു നിക്കണ്ടേ അപ്പം നമ്മുക്ക് അത്രയും ഗ്യാപ്പ് ഇട്ടിട്ടാ വീട് ഇരിക്കുന്നത് പിന്നെ പുറയിലേക്കും പുറകിലേക്കും സ്ഥലമുണ്ട് നമക്ക് അതുകൊണ്ട് ഇത്രയും ദൂഷ്യൊന്നുല്ല
ഇല്ല എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ ഇരുന്ന് ഭയങ്കര നമുക്ക് ടി വി വെക്കുവാണെങ്കിലും ആ ഒരു ഹോണടിയും വണ്ടിടെ സൗണ്ട് ഉം എനിക്കാണെങ്കി ഇഷ്ടേല്ല പിന്നെ നമ്മക്ക് ഉറങ്ങുവാണെങ്കിലുവേ ചിലപ്പോ ഫാൻ ഫാനിന്റെ അത്ര സൗണ്ട് ഇല്ലെങ്കിലും അങ്ങനെയൊക്കെ ഒരു ഭയങ്കര റോഡ് സൈഡ്
പറഞ്ഞാ പോല റോഡ് സൈഡ് ആവുമ്പോ അല്ലേ
ആഹ് ഭയങ്കര എനിക്ക് എന്തോ നമുക്കാണെങ്കി ഉം ആഹ് നമുക്കാണെങ്കിൽ ഒന്ന് സ്വാതന്ത്ര്യത്തോടൊന്ന് എറങ്ങി പുറത്ത് നിൽക്കാനോ മറ്റേ നമ്മള് ഏ ഇവി ളും ഞങ്ങടെ ഇവിടെ എന്താ അടു അട് ഒരു വീണ്ട് മ്ഷാണ് ആണ്ങ്ങളെ പണി ഇല്ലാതെ പറ ആക്. നമ്ക്ക് ഇങ്ങനെ നമുക് ഷോളി ടാതാണെലും നമക്ക്ങ്ങെനെ നമുക്ക് ഷോൾ പെട്ടന്നൊ ഷോള്ട്ടണന്നൊന്നുല്ലാ നമക്ക് ആ പെട്ടങ്ങ എറങ്ങാം റോഡ് സൈഡ്ക്കെല്ലാത്തോണ്ടേ.
നമുക്ക് അങ്ങത് കൊഴപ്പില്ലടെ ചോടാനൊക്കെ നുമ്പശ്ച് തുടങ്ങാനൊക്കെ പറ്റും നമ്മളെ ഇ റോ ഈ നമ്മള് ഒത്തിരി ഉള്ളിലേക്ക് ആ കാണൊക്കെചെ നേരെ മുമ്പ്ന്നല്ലേ കാണോള്ളൂ. എന്നുവെച്ചാ മതിലൊക്കെ കെട്ടി ഇങ്ങനെ നിക്കുന്നോണ്ടേ? ഉം പിന്നെ അപ്പുറം പിന്നെ കാറിടിച്ച് കിടക്ന്നോണ്ട് അങ്ങനെ റ്റ ഓട്ടൊന്നും കിട്ടൂല്ല ആൾക്കാർക്ക് നമ്മടെ വീട്ടിലേക്കേ ആദ്യൊക്കെ ഞങ്ങൾ ഇറങ്ങി വിളിച്ചിരുന്നു റോഡ് കാണാർണ്ടി തെളിച്ചിടുമായിരുന്നു ഇപ്പൊ എറങ്ങൂല ഇപ്പം പേടിയാ ആ ഒത്തിരി കടായി പോയി.
ഓഹ് ഒത്തി കടത്തെ അതെല്ല എന്ത്യ്യെ ണോന്ന്റിയോ മറ്റേ മരന്നെങ്ങാണ്ട് കിട്ടും. അത് വേടി
ഉം നമ്മക്ക് നമ്മളെ പറമ്പല്ലല്ലോ? നമ്മള് പറമ്പാലെല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ മരുന്നൊക്കെ ഉം ഉം
ക്ക്‌ ഇപ്പൊ ശല്യഇല്ലെങ്കിൽ കൊഴപ്പല്ല്യാ നമക്ക് അല്ലാതെ ഉം എന്താ ശല്യയിട്ടാണെങ്കിൽ നമുക്കത് കംപ്ലയിന്റ്യ്യാൻ പറ്റും.
ആ വേസ്റ്റ് ഒക്കെയ ആൾക്കാർ ഇായിരുന്നത് അപ്പൊ അവര് വേസ്റ്റ്കി ആൾക്കാർ ഇട്ന്ന് അതെല്ലാവാ ഈ പച്ച വാരംമരിക് പൊക്കി കെട്ടി അതീ മുള്ളൊപ്പി ഇട്ടിട്ട് പച്ചവര അപ്പൊ അതിന്റെ മേലേക്ക് പള്ളയറി പിടിക്കു എളുപ്പം പള്ളന്ന് പറയുമ്പോ വെക്കന്നെറി പിടികുലല്ലോ? പുല്ലൊക്കെ ആങ്ങനെ പിടിച്ചോണ്ട് നമുക്ക് ഇങ്ങനെ റോഡിലേക്ക് ഇപൊ കാണാം നോട്ടം കിട്ടുല്ല.
ആ അല്ല അല്ലാ ഏഴു ജന്തുക്കളൊക്കെ അങ്ങോട്ട് വരൂ?
അങ്ങനെ അങ്ങനെ എഴതുന്നത് നമ്മൾ അങ്ങനെ കാണാറില്ലട്ടോ.
കാണേല്ല
ആദ്യൊക്കെ ആദ്യൊക്കെ കീരിയേൾ ഇഷ്ടന്മാരുണ്ടായിര്ന്നു കീരിൾ ഇഷ്ടമാര് കീരീകളുംല്ല. അതുന്തെ നമുക്ക് അങ്ങനെപ്പ ശല്യംവൊന്നുല്ല ആദ്യംണ്ടായിരുന്നു ആഹ് അദ്യണ്ടയ് ഇപ്പൊ എന്നോടൊ ഒന്നിനെപോലും കാണുന്നില്ല. ഇത് ന്ന് പറയുമ നമ്മുടെ കപ്പയൊക്കെ നട്ടെയ്ഞാ ആഹ് ശല്യംണ്ടായിരുന്നു ഒത്തിരി കിരെള ണ്ടായിര്ന്ന് നമ്മള് കത്തയൊക്കെ നട്ട് അതിനൊക്കെ മാന്തി എടുത്തി ഇന്നിട്ട് പോവായിരുന്നു. ഇന്ന് നട്ട് നാളെ
ആഹ് ഇൻക്കറിയത്തില്ലായിരുന്നു. ഞങ്ങളെവിടെ ആണെങ്കിലേ എന്താ പന്നിയുണ്ട് അത് ഇങ്ങനെ കാണാനുന്നില്ല ഈ രാത്രി ഇങ്ങനെ എന്തോ സൗണ്ട് ഒന്നും ഇല്ലാത്തപ്പം ഒന്ന് രണ്ടെണ്ണം ഒക്കെ ആയിരിക്കും വരുന്നത്. ഞാൻ ആകപാടെ ഒരു വട്ടേ കണ്ട്ട്ടുള്ളു. ഇനി ഇത് തിന്നിട്ട് ഈ ചീനിയൊക്കെ നശിപ്പിക്കെയൊക്കെ ചെയ്യും ങ്ങനെ ഞങ്ങടെ വീടിന്റെ ഫ്രണ്ടില് കൊറച്ച് വസ് ത്തോണ്ട് പിന്നെ അവര് ഒരു എന്താ മറ്റേ ഷീറ്റ് പോലെ വാങ്ങിച്ച് അതിങ്ങനെ കെട്ടിട്ട്
ഉം
ചീഞ്ഞി നട്ട് പിന്നെ ആദ്യമേ ചീനി നട്ടിട്ട് ആ പിന്നെ അതെല്ലാം പന്നലായി പോയിട്ട് പിന്നെവരെതെല്ലാം മൊത്തത്തി മാറ്റി മാറ്റിയിട്ട് പിന്നെ എന്താ വാഴങ്ങണ്ട് നട്ട് പിന്നെ ഇപ്പം അത് ഷീറ്റ് പോലെ വെച്ചേന് ശേഷം ഇപ്പ ചീഞ്ഞി നടും.
ഇത് മൂന്നാല് ചൊവടൊയൊക്കെ ന എല്ലാം അങ്ങനെ പറച്ചെടുത്തിട്ട് പോയി എടുത്ത് മാ മാറ്റി മനുഷ്യന്മാരോട് മാറ്റിക്കൊണ്ടിരിക്കുന്നേ. അത് നമ്മള് ഉം തീര് ഉം എല്ലാത്തിനും കൂട്ടിലതാവുമ്പോയേ
ആഹ് ആഹ് അതാന്ന് ഫുഡ്ഡില്ലാതാകുമ്പോ ഇങ്ങനെ അത് ഞങ്ങള ഇവിടെ ഈ എന്താ ഉം താഴന്നൊരു മയിൽ വരും. ഇ രണ്ട്, മൂന്ന് ദിവസം പ്പ വരുർഞ്ഞ് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് കാണുന്നില്ല. ഞങ്ങൾ ഫുഡ് ഇല്ലാതെ ഇരക്ക് വരുന്ന വരത്തുള്ളൂ ഞങ്ങൾങ്ങനെ ആഹ് അരി അരി ഇട്ടു കൊടുക്കും. അരിയോ എന്തേലും രാവത്തെ ഫുഡ്ഡോ അത് കഴിക്കും. ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് കാണാനില്ല.
മയിലാ അതോ പെൺ മയിലോ?
എനിക്ക് തോന്ന് പീലി ഇല്ല പീലി ഇല്ല.
പീലി ഉള്ളത് ആണാണല്ലോ.
ആഹ് ആഹ് പീലി ഇല്ലാത്തേ
ഉം അവനെ കണ്ട് കണ്ട്ട്ട് നല്ല ശീലല്ലേ.
കണ്ടോണ്ട്ക്കാൻ നല്ല ചേലല്ലേ അയിനെ.
ആഹ് കണ്ടോണ്ടിരിക്കാ നല്ലരസാ അതല്ലെലും മയില് എന്താ ജെ സി ബി പിന്നെന്താ ഏറോപ്ലെയിൻ ഇതൊക്കെ എത്ര കണ്ടാലും കൊരങ്ങമാരൊക്കെ നമ്മൾ എത്ര കണ്ടാലും വീണ്ടും ആയതൊക്കെ വരുമ്പോ വീണ്ടും കാണാൻ പോകും. മുക്ക് അയിനു
റ്റൂറ് നമ്മള അയിനെ കാണാനല്ലേ?
അതെ അതെ സൂരക്കെ പോയി ഞങ്ങള് ഞ ഞാനിപ്പോ സൂര്യനൊക്കെ പോയിട്ട് ഒത്തിരി നാളായി. പണ്ടങ്ങാണ്ട് പോയതാ ഞാൻ ഉം ഇപ്പൊ ഞാൻ അഞ്ചിലങ്ങാണ്ട് പഠിക്കുമ്പോ പോയതാ. സുവിൽ പോയി ഞങ്ങളിങ്ങനെ അ സു ഉം സുവിയില് ഞങ്ങള് പറിം ഉം സുവിൽ എന്താ നമ്മൾ കണ്ട സാധനങ്ങൾ തന്നെല്ലേ. പിന്നെ പ്രത്യേകിച്ച് കണ്ട്ട്ടുള്ളതുകൊണ്ട് പണ്ട് കണ്ട്ട്ട്
ഉം പോകുല ഉം എന്നാലും പിന്നെ കാടൊക്കെ പോയാ പിന്നെ വേറെ എന്താ കാണാനുള്ളോന്ന്യ്ച്ചാണ്ട് പിന്നെ കേറും പിന്നെ കേറും.
പിന്നെ ആഹ് പിന്നെ നമ്മള് കണ്ട് കൊറേ സമയം പോക്കും ഇങ്ങനെ ചുമ്മാ പോയി എല്ലാത്തിനെയും കണ്ട്
ഉമ് ഇവടെ യാത്രയാണ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങെ ഇരിക്കുമ്പം പോകായ്രുന്നു ആഹ് അങ്ങ ഇരിക്കുമ്പോ പോവായിരുന്ന
ഉമ് അത് ശെരി ഞങ്ങള് ഇങ്ങനെ പറ്റുന്ന സമയത്ത് ഞങ്ങള് മൈസൂരൊക്കെ പോയിട്ടണ്ട് പക്ഷെ ഞങ്ങള് സൂൽ ഇവിടെ ത്രിവാൻഡ്രം സൂവിലേ പോയിട്ടുള്ളൂ വേറെ എങ്ങും സൂവിൽ പോയിട്ടില്ല ശരി കേട്ടോ എന്നാ ആഹ്